ഉം ഫുഡൊക്കെ കഴിച്ചോ?
കഴിച്ച്.
ഉം ഇവിടെ ഫ്രിഡ്ജിനകത്ത് നിന്നൊരു സൗണ്ട് വരുന്നു. അതെന്ത് കംപ്ലന്റിന്റെ ആണോ?
ആയിരിക്കും.
ഉം.
ഉം അവിടെ എന്ത ഉണ്ടായിരുന്നു കഴിക്കാൻ?
ചോറ് ആ മീൻ കറി, മോര്, അവിയല്.
എന്തര് മീൻ?
മീൻ ചാളയാര്ന്ന്‌.
ആ
ഉം ഹോസ്പിറ്റലിപോയിട്ട് എന്തോ പറഞ്ഞ്?
കൊഴപ്പൊന്നില്ലെന്ന പറഞ്ഞേ. ലവര് ഞാൻ വിളിച്ചായിരുന്നു മറ്റേ, എൻ എസ് സച്ചി ന്റെ മറ്റേ ല്ല വന്നേ ആഹ്. അവര് വിളിച്ചപ്പോ അവർക്ക് അറിയാത്ത രീതിയിലൊക്കെ സംസാരിക്കുന്നു.
ആണോ?
അത് മുംബൈയിലെ എന്തോ ഏജൻസിയാ. എന്നിട്ട് അവര് പറഞ് ഇന്റ ർവ്യൂ ഇന്റർവ്യൂ ഓൺലൈനായിട്ട് ഡേറ്റ് പറഞ്ഞില്ലായിരുന്നൊ അത് അറ്റൻറ്റെയ്തോന്ന്‌.
ആഹ്.
ഞാൻ പറഞ് എന്റെടുത്ത് ഡേറ്റ് ഒന്നും പറഞ്ഞില്ല. ഞാൻ അറ്റൻഡ് ചെയ്തതുല്ല. ആ അങ്ങനെന്തോ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവര് പറഞ്ഞ്, മെയിലൊന്ന് അയക്കാൻ പറഞ്ഞ് വാട്സപ്പില്. ഞാൻ മെയില് അയച്ചു കൊടുത്തിട്ടു എനിക്ക് വന്നേ ന്റെ സ്ക്രീൻഷോട്ടും അയച്ചു കൊടുത്തു. അവര് ചെക്ക് ചെയ്തിട്ട് പറയാന്ന് പറഞ് ഇതുവരേം ചെക്ക് ചെയ്ത ട്ടില്ല ഒന്നുല്ല.
ആഹ് നോക്ക് എന്തായാലും അവര് വിളിക്കാതിരിക്കത്തില്ല
ആഹ്
ഉം ഇവിടെ എനിക്കും ഇപ്പോ ഒരു കോഴ്സിന് നോക്കിക്കൊണ്ടിരിക്കുവ ഹോസ് പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ
ഓഹ്
ഉം ഉം രണ്ടിടത്ത് ഞാൻ തിരക്കി ഒരടത്ത് നാല്പ്പത്തി ഏഴായിരം രൂപ പറഞ്ഞ് ഒരട ത്തും കൂടെ ചോദിക്കണം
ഉം
ഉം ഉം പിന്നെ വേറെ എന്തൊക്കെയുണ്ടായിരുന്ന്‌ കഴിക്കാൻ
ചോറ് മോര് മീൻകറി
കൊച്ചിങ്ങളഗനവാടി പോയോ
കൊച്ചുങ്ങള് അങ്ങനവാടി പോയി
ആഹ് ഇതിപ്പോ ഐ ബിസ് എന്ന് പറയുന്നരു ഇൻസ്റ്റിറ്റ്യൂട്ടി ന്നാ വിളിച്ചത്
നീ കട്ടെയ്തോ
അതെന്താ
നിക്ക് ഞാ വിളിക്കാം
അയ്യോ ഈ കോളുമ്പോയി
ഇല്ലില്ല അവള് വിളിക്കാ പോവായിരിക്കും